ആഹ് എന്താണ് വിശേഷം സുഖാണ് അങ്ങനെ പോവുന്നു ഉം എന്താണ് ഒറങ്ങാണോ അല്ലെ ഫുഡ് കഴിച്ച് ഇവിടിരിക്ക ഉറങ്ങണോന്ന് ഫുഡ് കഴിക്കൻ എന്താ വൈകിയോ ആഹ് കൊറച്ച് വൈകി മോളെ ഒറക്കി വന്ന പേക്ക് നേരം വൈകി
നേരം വൈ
നേരം വൈകി ആഹ് ഒറങ്ങാറില്ലെ ഉച്ചക്ക് ഞാനോ
ഉം
ആഹ് എടക്ക് എപ്പഴൊന്നുല്ല അത് പതിവൊന്നുല്ല ചെറിയ മക്കളുണ്ടാവുമ്പോ അറിയില്ലെ ങ്ങക്ക് ഓലെ മൂഡനുസരിച്ചുണ്ടാവും ഞമ്മളോറക്ക്
അവര് ഉച്ചയ്ക്ക് ഒറങ്ങില്ല ഈ ടൈമില് ഒറങ്ങില്ലേ
ലോറങ്ങില്ലേ ഒറങ്ങൂലെ ഭയങ്കര പണിയാ ഞാൻ ഒരു മണിക്കൂറൊക്കെ തൊട്ടിലിട്ടായിട്ട് വേണം പൊറങ്ങി ആവോ അപ്പ പിന്നെ. ഉം ഇനി ഇപ്പൊ ഒരരമണിക്കൂറ് മുന്നേ എണീക്കും. ഒരു വണ്ടി പോയാ മതി മുന്നിലൂടെ. പ്പ ണീക്കും അപ്പ ഞാൻ ഉറങ്ങാൻ നിക്കാറില്ല കാരണം ഉറങ്ങിയ പിന്നെ ഉറക്ക് മുഴുവനായില്ലേങ്കിൽ തലവേദന ആവും.
തലവേദന വരും അതെ ഉം.
ഇപ്പൊ ഞാന് അങ്ങനെ. അതെ സുഖാണ് അങ്ങനെ പോകുന്നു എത്ര മക്കൾസ് ആണ് കൂടെ. എനിക്ക് രണ്ടാളാ ഒരാള് ആഹ്. ആഹ് ചെർതാണ് ഉറങ്ങണത്. ആഹ് ഫുഡൊക്കെ കഴിച്ച്. ഫുഡ്യൊക്കെ കയിച് ഇന്ന് വെജിറ്റബിൾസേനി പിന്നെ. മീന് ഇണ്ടായിന് മീൻ പൊരിച്ചതാ. നത്തോലിനി ബത്തല് പറി ഞങ്ങളവിടെ ഞാ. ആഹ് അതന്നെ.
ഞങ്ങള്.
അതായപ്പ കറി വച്ചില്ല അത് പൊരിച്ചാല ടേസ്റ്റ് അർഞ്ഞ്ട്ട്. ആഹ് അതെ.
ഉം ഉം ഞാനതന്നെണ് നത്തൾ മീനും. സിലോപ്പി മീന് കറി വെച്ചു നത്തൾ മീൻ ഫ്രൈ ചെയ്യുകയും ചെയ്തു. സിലോപ്പി മീനില്ലേ ഒരു മുള് നല്ല മുള്ളുണ്ട്. ആഹ് അത് കറി വെക്കും അത് നന്നായിട്ട് മറ്റേ തേങ്ങ അരച് വെച്ച നല്ല ടേസ്റ്റാ. ഉ
ന്താണത് യിന്റതൊന്ന് പറഞ്ഞന്നാണി ഞാൻ ഞാൻ പൊരിച്ചണത്.
ആഹ് കറി വെക്കാനേ.
കേക്ക്നില്ല
കറി വെക്കാൻ തേങ്ങരചാലാട്ടോ ടേസ്റ്റ് കൂടുതൽ അതായത്. ആഹ് ഞമ്മൾ
നമ്മള് സാധാ വെളിളിച്ചണ്ണല്ലേ.
വെളിച്ചെണ്ണയില്. ആഹ് ഉള്ളി സവാളണ്ടല്ലോ. സവാള വയറ്റ. സവാള വഴറ്റിട്ട് അതില്ക്ക് ആഹ് തക്കാളി ഒരു രണ്ട് തക്കാളി ഇട്ടിട്ട്. അതും കൂടെ ഇട്ട്ങ്ങാണ്ട് നന്നായിട്ട് വയറ്റ കൊറച്ച് ഉപുഡ്‌ണട്ടോ.
ആഹ് ആഹ്.
ഉപ്പും പിന്നെ. പച്ചമുളകും വേപ്പിൻന്റലി ഒക്കെ ഈ മൂന്നും ഇട്ടിട്ട്.
വേപ്പിന്റ മീൻസ് കറിവേപ്
ളിയും കൂടെ ഏഹ് തക് നന്നായിട്ടൊന്ന് വഴറ്റെടുക്ക. ന്ന്ട്ട് അയിക്ക് പി പിന്നെ വെളുത്. വേപ്
വെളുത്തുള്ളി ആഹ്.
എന്നിട്ട് പിന് പിന്നെ അതിൽക്ക്. ഏ വെ മ്മളെ വെളുത്തുള്ളി ഇ
നമ്മളെ വലത്തുള്ളി.
ഇഞ്ചി പേസ്റ്റ്ണ്ട്.
പേസ്റ്റ്ണ്ടല്ലോ ആഹ് ആഹ്
വെളുത്തുള്ളി ഇഞ്ചി പേച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചതച്ചതും ഇട്വാ. ഏഹ് ചെറുള്ളി വേണന്ന് ഈ രണ്ട്ട്ടിട്ട് അന്നായിട്ട് എന്നിട്ട് പിന്നെ നന്നായിട്ടന്ന് മൂത്തുവെറോല്ലോ ര് പച്ചോക്കൊന്ന് മാറി
നായിട്ടൊന്ന് മൂ
മാറിക്കിട്ടണവരെ അങ്ങനങ്ങട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നേ മഞ്ഞൾപ്പൊടി മൊളകുപൊടി മല്ലിപ്പൊടി സാലി ഇട്ടിട്ട് നന്നായിട്ട് ഒന്താണ് വയറ്റീട്ട് കൊറച്ച് പുളി പുളി നമ്മള് കൊറച്ച് മുന്നേ വെള്ളത്തില്ട്ട്ക്കണം. ഇഞ്ഞിട്ടങ്ങോട്ട് അടച്ച് വെക്കാ നന്നായിട്ട് നല്ലോങ്ങട്
നല്ലോങ്ങട്ട് തെളച്ച് വെരുമ്പോ
കഴുകെച്ചാ മീൻ ഇടാ പിന്നെ എന്താണ് ഒന്നുങ്ങട്ട് തെളച്ച് ഒന്നിട്ട് പിന്നെ ഒന്നാട്ടേളക്കും പിന്നെ അതാണ്ട് മെല്ലെ സിമ്മ്ല്ട്ട് വെക്ക തീയ് ഒന്ന്
ആഹ് പറയ്. ഹലോ?
ലി പിന്നെ അമ്മടെ ഏഹ് മീൻ മസാല ഇതിട്ടിട്ട് നന്നായിട്ട് തേങ്ങനെ വറ്ത്തെടുക്കാ ക്ക ആഹ് വറുത്തെട വറ്ത്തെടുക്കാ.
വേപ്പിൻ്റെലേം ഒക്കെട്ടിട്ട് നന്നായിട്ട് വറ്ത്തെട്ക്ക്വാ.
ആയ് ഈ മീൻ മസാല തേങ്ങേക്കാണോടണ്ട്യേ തേങ്ങേക്കാ ഇടണ്ട്യേ?
മീന്ക്കൂടണം മീന്ക്ക് ഞമ്മള് മസാല ഇടോല്ലോ.
ആഹ് ആഹ്.
മല്ലിപ്പൊടി മൊളക്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെടൂലേ അയിന്റെ കൂടെടണം
ആഹ് ആഹ് ആഹ്.
പിന്നെ തേങ്ങ വറക്കുമ്പോ തേങ്ങക്ക് മീൻ മസാല
മസാല
വെളുത്തുള്ളി ജീ ജീരക വലിയ ജീരകം, കുരുമൊളക് ഇത് നാലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തിട്ട് അത്
ചൂടാറി കഴിഞ്ഞാ പിന്നെ മിക്സീല്ട്ട്ങ്ങാണ്ട് നല്ല അരച്ചങ്ങെടുക്കണം നല്ല അരയണം
പേസ്റ്റ് രൂപത്തിൽ ഉം ഉം ഉം.
പിന്നെ ഈ മീൻ വേവണ സമയ
ഈ മീൻ വേവണ
സമയത്ത് ഒഴിച്ച് ഒഴിച്ചൊടുത്തിട്ട് അത് തളവ്
ഉം.
ആക്കോലോ. ആഹ് ടൈമില് ആഹ് ഒര് ചെറിയ ജീ ചെറിയ ഉള്ളി ചെറ്യുള്ളി അരിഞ്ഞത് വിട്ടുംങ്ങാണ്ട് കറി എന്താണ് നന്നായിട്ട് ഇങ്ങട്ട് മൂപ്പിച്ചിട്ട് ഇതീക്ക് ഇട്ട് കൊട്ക്കാ. എന്നിട്ട് പിന്നെ അത് അടച്ച് വെച്ചാല് ആഹ് കൊറച്ച് നേരം കഴിഞ്ഞിട്ട് രാവിലെയുണ്ടാക്കി കഴിഞ്ഞാ ശെരിക്കും രാ ത്രി കഴിക്കുമ്പോള്ളൂ അയിന്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടോള്ളൂട്ടോ ഉച്ചക്ക് കഴിക്കുമ്പത്തേനും ശെരിക്ക് മസാലയൊന്നും പിടി ക്കാത്ത പോലെ തോന്നും പക്ഷെ ഇഞ്ഞിപ്പോ രാത്രി രാവിലെ അമ്മള് ദോശേക്കൊയുണ്ടാക്കിയാല് നല്ല ടേസ്റ്റാണ് പക്ഷേ ദോശയ്ക്കുണ്ടാക്കാണെങ്കി രാത്രിയുണ്ടാക്കി വെക്കണം എന്നാല് രാവിലെ ആകുമ്പഴേക്കും നല്ല ടേസ്റ്റാ നല്ല മസാലയൊക്കെ പിടിച്ചാല് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ
ഞാനെ ഇല്ലേ ഞാ ആദ്യായിട്ട് കേ ക്ക് അങ്ങനെ തേ ഈ മീൻക്ക് തേങ്ങ വറുത്തരക്കുന്നുന്നതും ആദ്യാട്ട് ക്കാണ് പ പറേം ഈ മീന് ഈ മീൻ ഇങ്ങനെ കറിവെക്കെണ്ടെന്നുള്ള വിവരം ഇന് ആദ്യായിട്ടാ ഞാന്നിങ്ങനെ പൊരിച്ച്ണ് ഫ്രൈ ചെയ്തുണ് ഫ്രൈ ചെയ്തണ് ഇങ്ങള് വളർത്ത്ണ്ടോ അല്ലെങ്കിപ്പോ
ഇല്ല ല്ല ല്ല ഞങ്ങള് വാങ്ങതാണ് വളർത്തുന്നില്ല വളർ ആഹ് മാർക്കറ്റിന്ന് വാങ്ങും ഇതി ഇതി കൂടെ അങ്ങനെ കൊണ്ടുവരുമ്പോഴോ ഇല്ലില്ല അങ്ങനതൊരു അതിന് പിന്നെ ടേസ്റ്റ് മാറ്റണ്ടാവും
പറ്റുണ്ടാവും
വീട്ടില് വളർത്തുണെന് ആഹ് ചെറിയൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവൂ തോന്നുണ്ട് ക്ഷെ ഇത് കൊഴപ്പൊന്നുല്ല
ഏതാ ടേസ്റ്റുണ്ടാവ തന്നെ ഉം ഞങ്ങള് ഇവിടടു തൊരു അങ്ങനെ വളർത്തണതുണ്ട് മീൻ വളർത്തണ കേന്ദ്രം ഇങ്ങനെ ഒരു ഇഹ് ആഹ് അതെ നമ്മൾ കാണിച്ചു കൊടുക്കണ മീനൊര് പിടിച്ച നമുക്ക് തരും അവിടുന്ന് വാങ്ങ ഡാൻസ്
ആഹ് അങ്ങനെ ഞങ്ങള് വാങ്ങാറില്ല പിന്നെ ഡാമിലൊക്കെ പോയിട്ട് അങ്ങനെ അത് വേറെ ടേസ്റ്റാ
ആഹ് അതാ ഒതു തീറ്റൊക്കെ കൊടുത്ത് അയിനായിട്ടൊരു കുളൊക്കെ ഉണ്ടാക്കി
ഉണ്ട്ല്ലേ ആഹ് അതല്ലേ ആഹ് ആഹ് അങ്ങനെ ചെയ്
അമ്മളോ നമ്മളോട് എത്ര വേണ്ടോയ്ക്കും ആ തൂക്കത്തിനുള്ളോലിങ്ങനെ പിടി ച്ചാണ്ട് തരും
അതെ കട്ട് ചെയ്ത് റെഡിയാക്കി ശരിയാക്കി തരോ
ഇല്ലേ അത് അങ്ങനെ പിടിചോരു തരുള്ളൂ ഞമ്മൾ ഇവിടെത്തിട്ട് ആഹ് ഭയങ്കര പണിയാണ് പണീ ഇവര്
ഉം ഇതന്നെ നല്ല മുള്ളാണ് അപ്പൊ ഭയങ്കര മുള്ള് ക ട്ടിമുള്ള് അതുപോലെ കട്ട്യ്ൻ്റെ മേൽത്തെ തൊലിയൊക്കെ നല്ല ക അത് കാരണം ശെരിയായികിട്ടാനാ നല്ല പാടാ കയ്യുമ്മേ തട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എട്ടിന്റെ പണി കിട്ടും
ആഹ് അതന്നെ ഇബിടെ പിന്നെ കൊണ്ടെരുമ്പോൾ ആഹ് ഹസ്ബന്റ് തന്നെ ശരിയാക്കി തരും കാരണങ്ങൾ പറഞ്ഞാതിരി നല്ല ഒരു മൂർച്ചഒള്ള മുള്ളും കട്ടിയുള്ള മുള്ളും അത് നമ്മളോടയില്ല കുറച്ചു നേരം ഇരിക്കണ ഇവര് കുട്ടികളൊന്നേ കൊണ്ടേ അയ്മേ കഴിയൂല്ല
മോനു തീരെ നിർബന്ധം എന്റെ മക്കളിന്നലെ മീൻ നേരാക്കണ് പൊഴമീനിതുപോലെ എടക്ക് മീ മീൻ മീൻ കൊണ്ടുവര്ന്നാൾ കൊന്റുല വേറൊരാളുണ്ട് ആള് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ടൈമിലൊക്കെ ചെല ടൈമില് കൊണ്ടുവരം പൊഴമീന് അപ്പ അങ്ങനെ വാങ്ങുള്ളൂ പുഴമീന് ഇവിടെ വീട്ടിലൊന്നും ഉംഹ് പിന്നെ അങ്ങനൽ ല്ലാ ആർക്കും അത് ഇല്ലാണ്ട് ഇഷ്ടല്ല കാരണം നല്ല മുള്ളാവുലെ ഭയങ്കര മുള്ളിന്റെ പുറത്ത് ആപ്പ അത് കാരണം
അത് അതിന്റെ ചെറിയ ക മീൻണ്ടാവും ചെറിയ പരല് അത് ആഹ് അതല്ല രസാ അത് കറിവെക്കാം അതുപോലെ അത് ഫ്രൈ ചെയ്താൽ നല്ല കറു മുറു ചെല്ലോ ഇബടെ പിടിക്കേണ്ട്
അത് നല്ല ടേസ്റ്റ് അതെ ആഹ് അങ്ങനെണ്ടല്ലേ ആഹ്
ഞങ്ങള ആവശ്യത്തിനൊള്ള കിട്ടും
എന്റെ വാപ്പാന്റെ അനിയന് മീൻ പിടിക്കാൻ പോകലുണ്ട് അവര് മീൻ പിടിച്ച്
തന്നെ
കൊടുന്നരും അല്ലെങ്കി ല് അങ്ങനെക്കെ ചെയ്യണം
അത് നന്നാക്കാൻ കൊറച്ച് പണിയാ ഭയങ്കര സ്മെല്ലു ആണ് ഭയങ്കര സ്മെല്ലായിന്
ഒരു കൊഴുപ്പുണ്ട് അതൊക്കെ കളഞ്ഞ് കിട്ടാന് നല്ല പണിയാണ് അങ്ങനെക്കെയെണ്ട്‌
അത് തന്നെ
പിന്നെ മീനും ചിക്ക്‌
മീനും ചിക്കാനുമൊക്കെ അടുത്തൂന് കിട്ടുവോ ആഹ് അതൊക്കെ കിട്ടും ആഹ് ഇവിടെ ആഹ് ഇവിടെ അടുത്ത് തന്നാണത് നടക്കാള്ള ദൂരേ ഉള്ളൂ ഞങ്ങൾക്ക് ടൗണക്ക് തന്നെ അപ്പോ അവിട ഉം അപ്പൊക്കെ കിട്ടും കിട്ടാത്തതൊന്നുമില്ല
കിട്ടാന പണി
പിന്നെ നമ്മക്ക് നമ്മളെ വീട്ന്റെ മുന്ന് കൂടെ കൊണ്ട്ര്മ്പോ അങ്ങനെ വാങ്ങും
ആ അതെ അതെ ഞാനും അത് തന്നെ ചെയ്യാറ് വീട്ട്ന്റെ മുന്ന് കൂടെ അങ്ങനെ കൊണ്ട കൊണ്ട്ര്മ്പോ അങ്ങനെ വാങ്ങും അല്ലെങ്കി പിന്നെ മോളെ ട്യൂഷൻ കൊണ്ട് വിടാൻ വേണ്ടി പോവുമ്പോ അങ്ങനെ വാങ്ങിയിട്ട് വരും എങ്ങനെലൊക്കെ ചെയ്യും
ഉം ഏതാലും ഞമ്മള് ഇണ്ടാക്കണല്ലോ
അതെ അത് ശരിയാണ്
ങ്‌ഹ്
എന്ത് മീനാണെങ്കി പിന്നെ അതാണ്ട് കഴിയും പിന്നെ വൈകുന്നേരം പിന്നെ അല്ലെങ്കില് വേറെ ഇഞ്ഞിപ്പ വെജിറ്റബിൾസ്
ഇപ്പ അല്ലേലും വൈകുന്നേരം വേറെണ്ടാ ക്കലാണ് യൂസ് സ്കൂള് പൂട്ടിയേനെഷം എന്തക്കെ മക്കൾക്ക് വേണ്ടെന്ന് അറീല ഒന്നും അങ്ങട്ട് തിന്നുല്ല വെർതെങ്ങനെ ഇണ്ടാക്കും ചെയ്യും
ഇണ്ടാകും ചെയ്യും ലെ തൊറന്ന തൊറക്കാനായല്ലോ കഴിഞ്ഞല്ലോ ടൈമ് ഉം ഒക്ക ബുക്കൊക്കെ വാങ്ങിയൊ ബെഗ് ബുക്ക് യൂനിഫോം ഒക്കെ വാങ്ങിയൊ
ഈ ബുക്കും ഇതൊക്കെ വാങ്ങി ആ ബെഗ് വാങ്ങീല്ല യൂണിഫോമ് ബുക്ക്‌ അങ്ങൻത്തൊക്കെ വാങ്ങി അതൊക്കെ കിട്ടി ഉം ബേഗും കൊട അങ്ങൻത്തൊന്നും വാങ്ങീല്ല ഇണ്ടങ്കി പോണം ഒരു ദിവസം
ആ വാങ്ങാം പോണ്ടിയരു ലെ ആ ഞാനും വാങ്ങിട്ടില്ല ഞാന് യൂനിഫോമ് വാങ്ങി ബുക്ക് കിട്ടിട്ടില്ല ബെഗോന്നും വാങ്ങിട്ടില്ല ബേഗ് ഹസ്ബൻഡ് നാട്ട്ക്ക് ‌ വര്ണന്ന് പർഞ് നിക്ക്ണ് അപ്പ പിന്നെ അവര് വരുമ്പ
ആ ഇന്റെ മോൾക്ക് അഞ്ചാം ക്ലാസ്സ്ന്നൊക്കെ അങ്ങനെ കൊണ്ടന്നതേനി നല്ല ബെഗക്കന്നെ മൂന്ന് കൊല്ലം ഓള് ഉപയോഗിച്ച് ഉപയോഗിച്ച് അഞ്ചം ക്ലാസ്സ്‌
ഇന്റെ മോള് നാലാം ക്ലാസ്സ്‌ പഠിക്ക്ണ ടൈമിലാണ് ഞങ്ങള് ഗൾഫ് പോയത് ന്നട്ട് പിന്നെ അവ്ട്ന്ന് വന്ന ത് അഞ്ചാം ക്ലാസ് പകുതിയായ ടൈമിലായ്രുന്നു അവ്ട്ന്ന് വന്നപ്പങ്ങട് കൊട്ന്ന്ട്ട് ഇപ്പ അവള് എ
അതെ അതന്നെ അഞ്ച ഞ്ച്ന്നാണ് അഞ്ച് സ്കൂള് തൊർക്ക്ണ ആ ടൈമിനാണ് ഇന്റെ ഹസ്ബൻഡ് വന്നീനെ അന്ന് ബേ ഗ് കൊണ്ടന്ന് ഇപ്പോ മൂന്ന് കൊല്ലോള് അഞ്ച് ആറ് ഏഴ് ഉപയോഗിച്ച് ഇഞ് ഇപ്പ ഇക്കൊല്ലാണ് വാങ്ങാനായെ ഉം ഇക്കൊല്ലത്തിനൊന്നും ആയിട്ടൊന്നു ഇല്ല
ഇല്ല ഇവളതും ആയിട്ടൊന്നുല്ല പക്ഷെ ആ അതെ വല്ല്യ കുട്ടിയളാവുമ്പ അവരുടേതായിട്ടുള്ള മാറ്റങ്ങള് വരൂലെ
ആ അന്ന് ഇന്ന് കൈ ല്ലേ പറയിണ്ട് ഇന്റെ ബേഗ് കേടരാത്തോണ്ട് ഇൻക്ക് ബേഗ് കിട്ട്ണില്ല ഞാൻ ഒരു കൊല്ലൂടി അങ്ങനെ നിക്ക് വെർതന്തിന വാങ്ന്നെ ഇഞ്ഞിപ്പോ ഉം ഇക്കൊല്ലം എന്തായാലും വാങ്ണ്ട് ഉം ഉം ന്നാലു ആ ഇൻസ്ട്രൂമെന്റ് ബോ സൊന്നും വാങ്ങണ്ട ആവശ്യല്ല അതൊക്കെ ഇണ്ട് ഇവടെ പക്ഷെ ഓൽക്ക് അതൊന്നും പോരാ പയെതൊന്നും പോരാ പുതിയെതന്നെ കിട്ടണം ഒന്നും ആവാത്ത ഇണ്ട് ഇവടെ
ക്ക എല്ല കൊല്ലം കൊല്ലം വാണം എല്ലാ സാനങ്ങളും
ആ അതന്നെ കഴിഞ്ഞൊല്ലത്തെ ഒന്നും ആയീല്ല നല്ലോ ഓള് നല്ലോം സൂക്ഷിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ഓക്ക് ഈ കൊല്ലം വേറെ വേണന്നൊക്കെ പറയണേ എന്താ ഇന്നാ ഓക്കെഡാ ഞാന് ആഹ് ആയിക്കോട്ടെ ശരീട്ടോ ആഹ് ശരി